ആഹ് ഒറങ്ങാൻ വൈകോ?
ആഹ് ഒറങ്ങ എന്തോ?
ബുദ്ധിമുട്ടാവോ? ആഹ് അല്ലേ ഞാനേ നാളെ ജോലി ഇക്ക് പോണം പറഞ്ഞപ്പോള് ഇഞ്പ്പോ അ ഒരു പ്രശ്നം ബുദ്ധിമുട്ടാകോ
കൊഴപ്പൊന്നുല്ല അല്ല നാളെ എനിക്ക് നൈറ്റാ
ആഹ് നാള ലീവാണ് ആഹ് അത് ഓർത്തി ഞാനിങ്ങനെ കരുതി വെളു പിന്നെ അഞ്ച് മണിക്ക് എണീക്കും പറഞ്ഞപ്പയ്
ആഹ് ഹഹഹഹ ഹഹ
ച്ച്ങ്ങാട് ബുദ്ധിമുട്ടാകൊ യോട് ഇങ്ങനെ അതാ ചോയിച്ചത് ആഹ് പിന്നെ മോളു രാത്രി കരയോ മോ കുട്ടി ചെറുത് കരയൊന്നുല്ലല്ലോ
ഇല്ല ഇല്ല ഇല്ല അവനിപ്പ നാല് വയസ്സുണ്ട് അവൻ കൊഴപ്പൊന്നുല്ല അവന് അവൻ കൊഴപ്പൊന്നുല്ല അവൻ ഒറങ്ങിയ ഇനി രാവിലെ എണീക്കും
ആഹ് ആഹ്
ഓളും അങ്ങന മോളും ഒറങ്ങിയ ആഹ് ഇതണ്ട് അവളൊരു മൂന്ന് വയസ്സ് വരെ മനുഷ്യ
ആഹ് അവടെ സ്കൂള് അട്ത്താണോ മോളെ സ്കൂള് അട്ത്താണോ
ആഹ് അട്ത്ത് അട്ത്താ അതൊരു പതി പതിനഞ്ച് അല്ല നടക്കാനല്ല ഒരു പതിനഞ്ച് മിൻറ്റ് പോണം വണ്ടീല്
ആഹ് ആഹ് സ്കൂൾ വണ്ടിയാ
ആഹ് സ്കൂൾ ആഹ് സ്കൂൾ ബസ്സിലാ പോണേ ആഹ് ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോ പിന്നെ സ്കൂൾ ബസ് വ
പിന്നെ മാറ്റി നിർത്തിയ മതില്ലെ
ആഹ് അല്ല മ്മടെ വീട്ന്റെ ഫ്രണ്ടി വരും സ്കൂൾ ബസ് നമ്മുടെ വീട്ന്റെ ഫ്രണ്ടി വരും അ പിന്നെ അന്നേരം അങ്ങ് കയറ്റി വിട്ടിയ വിട്ടാ മതി
ആഹ്
ഉം പിന്നെ വൈകീട്ട് നാല് മണിയാബം തിരിച്ചു കൊണ്ടുവരുവേം ചെയ്യും
ഏഹ് ആഹ് ആഹ്
ഉം ഉം ഉം അല്ലടാ സി ബി സിയ
ആഹ് അപ്പൊ പിന്നെ ഭക്ഷണം കൊ ത്തയക്കണ്ടി വരും ല്ലേ
ആഹ് കൊടുക്കണം കൊടുക്കണം ആഹാരവൊക്കെ കൊടുത്തു വിടണം പിന്നെ സ്നാക്സ് ഒന്നും പറ്റത്തില്ല രണ്ടാം ക്ലാസ്സിലായില്ലോ ആഹ് അത് കൊടുത്ത് വിടും അത് ഇങ്ങോട്ട് വരുമ്പോ വണ്ടീൽ ഇരുന്ന് കഴിക്കും
ആഹ് ഹ ഹ
പിന്നെ
വേറെ എന്തൊക്കെ ന്നിട്ട് സുഖന്നെല്ലേ
ആഹ് സുഖം തന്നെയാ അവടെ പിന്നെ എന്തോ ഉണ്ട് വേറെ
ഇവിടെ സുഖം ഇങ്ങനെ പോവ്ന്ന്
മ് മ്
എന്റെ വീടിന്റെ അട്ത്താണ് ഞാൻ ഇപ്പൊ താമസിക്ക്ണ് ഇന്റെ ഹസ്ബന്റിന്റെ വീട് കൊറച്ച് ദൂരായ
ദൂരേ ഹാ ഹാ ഹ
ആഹ് ഗൂഡലൂരാ
ആഹ് അപ്പം ആ
ആഹ് ആഹ്
ഓ തമിഴ്നാട് പ്പാ
ആഹ് ആഹ് ഇങ്ങോട്ടൊക്കെ പോവറ്റും റ്റൂറൊക്കെ പോവാർണ്ടോ
ടൂറൊക്കെ അങ്ങനല്ല ഹസ്ബൻഡ് വരുമ്പോ എവടോട്ടങ്കിലൊകേ ആ അത ഉള്ളു
ആ ആ
അല്ലാ അ പോ വീട്ടി പോ വീട് അടുത്ത ഒരു ഇരുപത് മിനിറ്റൊക്കെ വണ്ടി പോയാൽ മതി
ആണോ ആഹ
ആഹ ഇടക്കിടക്ക് പോുന്നുണ്ട് പോവും മൂന്ന നാല് ദിവസം അവിടെ നിക്കും
ആഹ് പിന്നെ സ്കൂൾക്കൊ - - അടുത്തായതത് കൊണ്ട് എല്ലായിടത്തും ന്നും പോവാൻപറ്റുവമായിരിക്കും അല്ലേ
ആഹ് അടുത്തായത് കൊണ്ട്
ആ ആ ശരി അപ്പൊ എവിടയും പോയി നിക്കാൻ പറ്റൂ
ആതാ ചിലപ്പോ അഥവാ ഞാൻ പോയില്ലേൽ പിള്ളേർ എനിക്ക് അങ്ങെനെ എനിക്ക് മൂത്ത ആളുണ്ട് മൂത്താ നാള് വന്ന് മക്കളെയൊക്കെ വിളിച്ചുക കൊണ്ടങ് പോകും
ആഹ
ആഹ് അവിടെ അമ്മേ അച്ഛനും കൊണ്ടല്ലോ പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോഴേ വരുത്തുള്ളൂ മിക്കാവറും ഞാനല്ലെങ്കിലും ഉ ഉ അതൊണ്ട് പിന്നെ
ക്കെ അതാണ് നമുക്ക് എവിടുക്ക് പോകാൻ പറ്റൂല എനിക്കൊന്നും എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽക്ക് ഞങ്ങക്ക് പോകാനേ പറ്റൂല കാരണം കുട്ടികൾ അവിടെ സ്കൂളൊക്കെ ഇവിടെ ആയത കൊണ്ടണ്ട്
ആഹ അത് ശരിയാ
ഉം
അവിടെ ആരുണ്ട് അമ്മ അച്ചനും ഒക്കെ ഉണ്ടോ വീട്ടില്
ആ അവിടെ ആ ഉപ്പല്ല
ആഹ
ഉമ്മയും ഇളച്ചനും ഇളച്ചിയൊക്കെ വീട്ടില അവിടെ ആഹ് ഇവിടെ എന്റെമ്മ ഇവിടെ ഉപ്പല്ല ഇമ്മ ആങ്ങള നാത്തൂന് അതൊക്കെ ഉം
ഉം
ഞങ്ങള് എട്ട് മക്കള ഇവിടെ എനിക്കിവിടെ അനിയത്തിയാളും ജാസ്റ്റത്തിയാളും ഒക്കെ ഉണ്ട്
ഉണ്ടോ
ആ അങ്ങങ്ങളന്മാര് ജ്യേഷ്ഠത്തി അനിയത്തിമാര് അങ്ങനെ എട്ട് മക്കളുണ്ട് ഞങ്ങൾ അഞ്ചു പെണ്ണും മൂന്നാണും
ആഎല്ലാരും അടുത്തടുത്താണോ അതോ
അല്ല ഒക്ക ദൂരെ ദൂരെ ദൂരെ അധികം ദൂരെ ല്ല പന്ത്രണ്ട് കിലോമീറ്റർ അതിന്റെ കൊള്ളിലായിട്ട്
ആ...
ആ പിന്നെ കൂടുതൽ ദൂരെ ഞാനാണ് ഇന്നെയാണ് ഏറ്റവും ദൂരേക്ക കല്യാണം കഴിച്ചന്നേ
ആ അപ്പൊ എന്തെങ്കിലും വിശേഷമൊക്കെ വരുമ്പോ എല്ലാരും കൂടെ ഒരുമിച്ച്
ആ ഞങ്ങള് ഇപ്പഴും ആ വിശേഷണ്ട് ഒരു മാസത്തില് ഒരിക്കെങ്കിലും ഞങ്ങ എല്ലാവരും ഒരുമിച്ച് കുടും
ഇജോ ആഹ ആഹ
എന്റെ വീട്ടില് നല്ല സൗകര്യം ഉണ്ട്
ഉ ഉ ഉ ഹ
അപ്പൊ എല്ലാവരും അവിടെ വല്യ വീടും മുറ്റത്തൊക്കെ നല്ല സൗകര്യം ഉള്ളതോണ്ട. ഇടക്ക് ഞങ്ങൾ അവിടെ കൂടും എല്ലാരും ഒന്ന് കൂടി നല്ല രസമായിട്ട് ചിരിയും കളിയും തമാശ നല്ല കളിയായിരിക്കും ഉറങ്ങാതെ കൊറെ സമയം പന്ത്രണ്ട് മണി വരൊക്കെ
ആ..
അങ്ങനെ കൂടും എല്ലാവർക്കും മക്കളുണ്ട് അല്ലെ എട്ട മൂന്നീച്ച മക്കള് രണ്ട് മക്കള് ഒക്കള്ളോരാ എല്ലാരും
ആത
വല്ലാതങ്ങു കൂടിയാ നല്ല രസായിരിക്കും ആഹ സമയം പോകുന്നത് അറിയില്ല ഞങ്ങളെ മ്മാനെ കൂട്ടും
ഉം
ഞങ്ങളെല്ലാരും അങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞിരിക്കും അടിൽ കൊറെ കളികള് കളിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ എടുക്ക ഞങ്ങളെല്ലാരും കൂടി റ്റൂറോവും
ഏ
ഒരു വർഷത്തിൽ ഒരിക്ക ഞങ്ങളെല്ലാരും ടൂറ്പോകും ഇപ്പൊ ഈ ഈ വെക്കേഷനിൽ ഞങ്ങൾ പോയത് വയനാട്ടക്കായിരുന്നു ആ അവിടെ റിസോർട്ട് ട്ടിലൊക്കെ പോയി
ആ എല്ലാടോം കണ്ട വയനായിട്ടിൽ പോയി
ആഹ വയനാട്ടന്ന് ഞങ്ങൾ വേറെ എങ്ങോട്ട് പോയില്ല നേരെ റിസോർട്ട് പോയി അവിടെ ഒരു ദിവസം നിന്നു പിറ്റേന്ന് രാവിലെ പോന്നു ചെയ്തു ഉമ്മാനെയും കൊണ്ടുപോകുമ്പോൾ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റൂല
ഉം
ഉമ്മക്ക് കഴിയൂല പക്ഷെ ഉമ്മ ഇല്ലാതെ വരെ പോകൂല ഉമ്മാനെ കൊണ്ടേ പോകുള്ളൂ
പോകുള്ളൂ ആ
ആഹ് ഇമ്മ. എത്ര പോരൂല പറഞ്ഞാലും കേൾക്കൂല ഉമ്മാനെ പിടിച്ച് വലിച്ച് ങ്ങള് പോരാതൊക്കെ പറ്റൂലാ പറഞ്ഞുകൊണ്ടോ പറഞ്ഞു കൊണ്ടോവും അപ്പൊ അങ്ങനെ പിന്നെ എല്ലാവരും പോകും അതൊരു രസ രസആണല്ലോ എല്ലാരും കൂടി
അതും സത്യം എല്ലാവരും കൂടി ആവുമ്പോ രസ
എല്ലായിടത്തക്കും അങ്ങനെ ഞങ്ങ അങ്ങനെ ഫാമിലിൽ അങ്ങനെ ഒരുതാണ് അതൊരു സന്തോഷണ് എല്ലാരും ഇടക് ഇങ്ങനെ കൂടുന്നതൊക്കെ
ആ അതന്ന് ശെരിയാ
അങ്ങനെ എന്തേങ്കിലും ഉണ്ട് പറയുമ്പോ എല്ലാരെയും ഫോൺ ചെയ്ത് എല്ലാരോടും സമയാവു പോക്കിന് എത്താൻ പറയും പിന്നെ അവിടെ
മ്മ്ഹ്
ഫുഡൊക്കെ ചെലപ്പോ ഞങ്ങെല്ലാരും കൂടി അപ്പാണ്ട്ഫുഡ് ഉണ്ടാക്കും ആ അല്ലെങ്കിൽ ചെലെ ദിവസങ്ങളിലൊക്ക് കൊറേ നേരം വൈകിയാണ് തീരുമാനമെങ്കിൽ പിന്നെ ഓർഡർ ചെയ്ത് കാണ്ട് കുറച്ച് ബിരിയാണി എന്തെങ്കിലുമൊക്കെ വെച്ചാണ്ട് കൊണ്ടരും പിന്നെ ഇങ്ങള് അങ്ങനെ ആയിട്ട് അങ്ങനെയാണ് പോതും
ആഹ്
അങ്ങനെ ഒരു രസായിട്ടങ്ങ് കഴിയും ആ നിങ്ങളെ വീട്ടിലൊക്കെ എത്ര മക്കളാ
ഇല്ല എനിക്ക് മൂത്തൊരാളെ അങ്ങളേ ഉള്ളു ആങ്ങളെയും പിന്നെ ആങ്ങളവൈഫ് കല്യാണം കഴിഞ്ഞ് വൈഫുണ്ട് കുഞ്ഞുണ്ട്
ആഹ് ആഹ്
ആ അതേ ഉള്ളൂ ഇ ഒരാളെ ഉള്ളു
ആഹ് ആഹ് ആഹ് ഞങ്ങള്ത് അങ്ങനെ പിന്നെ കല്യാണം കഴിച്ചോട്ടത്ത്- ത്ത്ആകെ മൂന്നാളേള്ളൂ പക്ഷേ ഇന്റെ ഇവിടെ നല്ലോ ഇങ്ങനെ കൊറേ ആളുണ്ടാകുമ്പോ അങ്ങനെയാണല്ലോ നല്ല രസമാണ്
എനിക്കിവിടെ കല്യാണം കഴിച്ചു വിട്ടിടുത്ത ഒരു അനിയൻ മാത്രമേ ഉള്ളൂ ഹസ്ബൻറിന്റെ ഒരു അനിയൻ മാത്രമേ ഉള്ളു
ആഹ് അവര്ടെ കല്യാണം കഴിഞ്ഞില്ല
ഇല്ല കല്യാണം കഴിഞ്ഞില്ല. ഉം. ഉം
പഠിക്കാണോ?
ഇല്ല പഠിക്കുവല്ല ജോലി ചെയ്തൊണ്ടിരിക്കുവാ. കല്യാണൊക്കെ നോക്കുന്നുണ്ട്. ഉം ഉം ആഹ് പിന്നെ വേറെ എന്താണ്ടാ?
ഉം വേറെങ്ങനെ വേറെ പ്രത്യേകായിട്ട് ഒന്നുല്ല. ഇങ്ങനെ പോണു. ഇനി നേരം വെളുത്തിനി ഒറങ്ങാൻ നോക്കട്ടെ. കുട്ടികളൊക്കെ
ആഹ് കുഞ്ഞുങ്ങളൊക്കെ രാവിലെ എല്ലാർക്കും പോട്ടല്ലയോ
രാവിലെ നമ്മള് ഒണ്ന്നിട്ടില്ലെങ്കില് ചെല്ങ്ങനെ ഒറങ്ങാന് ഞാൻ വൈക്യാല് ഒരു പയിനൊന്നണിക്കേവും ചെലെ ദിവ ത് ഒറങ്ങാനൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആയാല് രാവിലെണീക്കൂല പിന്നെ ലാറൊന്നും വെക്കലില്ലാ ട്ടോ ഞാന്. ഞാനൊരു ഏകദേശം ഒരു അഞ്ച് മണി അഞ്ച് അഞ്ചേകാലാവുമ്പോ പ്പ്ന് ഒണരും
ഒണരുവോ? അലാറം വെക്കാതോ?
ആ അലാറം വെക്കലില്ല ഞാന്. അപ്പ ദേ ആണ് ചെലേ ദിവസം ഞമ്മള് ഈ ഒറങ്ങാൻ വൈകിയാല് പതിനൊന്നണി ക്കെ ആയ ചെലപ്പോ ചെലേ ദിവസം ഒന്നുങ്ങട് ഇതാവും.
ആഹ് ഞാനലാ
ആണ്ല്ലേ? ഞാനലാറം വെക്കലില്ല നോമ്പൊക്കാവുമ്പോ വെക്കൂട്ടോ ആ നോമ്പിനോ ക്ക അഥവാ അങ്ങനെങ്കിലും ഒണർന്നിട്ട്ല്ലെങ്കി പിന്ന നമ്മക്ക് നോല്ക്കാൻ കഴിയൂല്ലല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അപ്പ നോമ്പോവണ സമയത്ത് ഞാൻ അലാറം വെക്കും. അപ്പ എനിക്ക് പേട്യാ. ഓണര്വോ? ഓണരൂലേ എത്തിട്ട് പിന്നെ മക്കളെ ക്ക് ഞമ്മള് വിളിച്ച് ഒക്കെ ആണെങ്കി നമ്മള് കൊറച്ച് നേർത്തെ എണീക്കണല്ലോ
ആഹ്
ആഹ് അപ്പ അന്ന് ഞാൻ വെക്കും. അല്ലാത്ത സമയത്തൊന്ന് അലാറം വെക്കലില്ല. പിന്നെ പള്ളി ഇവടെ അടുത്താണ്. ഞങ്ങടെ തൊട്ടടുത്ത് പള്ളിള്ളത് കൊണ്ട് ബാങ്ക് കേക്കും
ആഹ് അഞ്ച് മണിക്കല്ല്യോ
ആഹ് ഒറക്കത്തിലുങ്ങട് കേക്കും അത്ര അടുത്താ തൊട്ടടുത്താ പള്ളി. ഒരു വീട് കഴിഞ്ഞാ അപ്പറത്ത് പള്ള്യാ ആഹ് അപ്പ ആ ബാങ്ക് കേക്കും. ഒരു വിധൊക്കെ ആ ബാങ്ക് കേട്ടോണരും ഞാന്.
അതെ അതെ ഉം ഉം
ഇപ്പ ഞാൻ പറഞ്ഞില്ലേ? നല്ല ഒറക്ക് പെട്ടാല് ഇങ്ങനെ വൈകി ഒറങ്ങ്യല്
ഉം ഉം ഉം
അപ്പ ചെൽപ്പോ ആ ബാങ്കും കേക്കും
കേക്കൂല്ല ഉം നാളെ ഇനിപ്പോ സ്കൂളിലൊന്നും പോവണ്ടല്ലോ അവ മോന് പോണമായിരിക്കും അല്ല്യോ
ഇങ്ങക്ക് ഇന്ന് സ്കൂൾണ്ടായിണ്ടാവൂലേ? ഇവർക്ക് ഇന്ന് സ്കൂളില്ലായിരുന്നു ഇൻ്റെ മക്കക്ക്
എന്തോ?
ഓർക്ക് ഇവർക്ക് വെള്ളിയാഴ്ച ഒയിവാണ് സ്കൂള്
ആഹ് വെള്ളിയാഴ്ചാ ആഹ്
അവർക്ക് നാളെയാവൂല്ലേ ഒഴിവ്?
ആഹ് ഇവൾക്ക് നാളെ ഒഴിവ്
ആഹ് ഇവര്ക്ക് നാളെ സ്കൂളുണ്ട്. എല്ലാ വെള്ളിയാണ് ഒഴിവ്. ശനി ക്ലാസുണ്ട്.
ക്ലാസുണ്ടാ അങ്ങനെ അവിടെ അല്ലിയോ
ശനി ആഹ് ശനിയും വെള്ളി പിന്നെ ഞായറും വെള്ളിയാണ് ഇവൽക്കൊയ്വ്
ഒഴിവ് ആഹ് ഉം ഉം ആഹ്
ശനിയാഴ്ച്ച ക്ലാ ഇനിപ്പോ നാളെ ക്ലാസുണ്ട് യൂണിഫോം ഒന്നും തിരുമ്പിട്ടിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല അതൊക്കെ വലിച്ച് ഫാനിന്റെ ചോട്ട് കൊടന്ന് ഇട്ടണ് ഞാന്
ആഹ് മഴ എല്ലിയൊ ഉണ
ആ രാ ഞാൻ രാവിൽ ഇന്നാണെങ്കി നല്ല മഴേ രാവിലെ തിരുമ്പിട്ടിട്ട് ഒരിത്തിരി ഒണങ്ങിട്ടില്ല
ആഹ്
ഇനി നേരം വെളുക്കുമ്പോക്ക് ഒണങ്ങിയിട്ടില്ലെങ്കി ഇനി ഇസ്തിരി ഇട്ടിട്ട് കൊടുക്കേണ്ടി വരും അല്ലെങ്കി ഓല്ക്ക്
ഉം ഉം എന്നാ ശരിയടാ
എന്നാ അയ്ക്കോട്ടെ എന്നാ ശരി കെടന്നോളു ഉറങ്ങിക്കോ എന്നാ ശരിട്ടോ
ആഹ്
ആഹ്